ഹലോ ആ എന്തൊക്കെ കടന്നി പണി നോമ്പലായിരുന്നോ ഇന്ന്
ആഹ അതെ അതെ
അങ്ങനെ ഓരോ തിരക്കിലാന്ന്
ആഹ ഭക്ഷണാക്കെ അത്തായത്തിന് അല്ലെ ഞണ്ട് വർക്കുമ്പോ ആയിട്ടുണ്ടാവല്ലോ ഭക്ഷണമക്കെ നോുമ്പോ തൊറ
ആഹ് അത് ആക്കിയതാണ് ഇനിയിപ്പോ അത്തായത്തിനൊക്കെ എന്തെങ്കിലും ഇപ്പൊ ഓരോരുത്തർ കഴിച്ചച്ച് തുടങ്ങുന്നാണ് നോമ്പ്റക്കുമ്പോ ചായയും വെള്ളമൊക്കെ കുടിച്ചതാണ് പക്ഷെ അ പോലത്ത കഴിച്ച്എനിപ്പോ നോ അത്തായത്തിനേക്ക്ഒരു ലേശം ചോറ് ഉണ്ടാക്കി വെക്കണം എല്ലാരൊ ഒന്നും കഴിക്കൂല ചോറ് കഴിക്കാൻ നി ഹത്തായത്തിന് കഴിക്കേണ്ടിവരുണ്ട് അപോൽക്ക് കൊറച്ച് ചോറണ്ടാക്കിക്കണം ബാക്കിയെല്ലാം പണിയും കഴിഞ്
കഴിഞ്ഞുല്ലേ ഇവിടെ ഇവിടെ പിന്നെ ബിരിയാണിയാണ് വെച്ചതേ അപ്പൊ ഇക്കന്മാര് പറഞ്ഞു നാളത്തേക്ക് അത്തായത്തിന് അത് മതി ചോറ് വേണ്ടാ പറഞ്ഞു
അപ്പൊ പണിയില്ലാലോ ചോറാകുമ്പോ പിന്നെ എന്ത് ചോറാണെങ്കിലും പിന്നെ എന്ത് ചോറാണെങ്കിലും അത്തായത്തിനും അത് മതി ഇത് പൊറാട്ട വാങ്ങിയതായിരുന്നു ഒന്ന് അങ്ങെ പൊറാട്ട പിന്നെ കഴിക്കാനാവുല ആ അ പിന്നെ അപ്പൊ പിന്നെ ചോറ് കൊറച്ച ലേശം വെക്കണം
വെക്കണം അതെ ഇതിപ്പോ ചിലപ്പോ ഉമ്മമാർ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചോറ് കുറച്ച് കഴിക്കണംന്ന് തോന്നല്ലോ
പിന്നെ ആഹ ആഹ അതാള്ള
ഉം ഇവിടെ വാപ്പാക്ക് നോമ്പില്ല
ആഹ അപ്പൊ ഭക്ഷണമാണല്ലേ ആ പിന്നെ കുട്ടികൾക്കും മാണം ആ അതായിരുന്നു കുട്ടികൾക്കുംമാണല്ലോ ഭക്ഷണം
ഇല്ല അവൻ ബിരിയാണിയുടെ ആളാണ് ബിരിയാണി ബിരിയാണി ഇന്ന് വൈകുന്നേരത്ത് ബിരിയാണി വ ക്ക്യാ തുടങ്ങുന്നൊ പറയുമ്പോ തന്നെ എന്താണ്ക്കിബിരിയാണി തെരീ ബിരിയാണി തെരീ കുഞ്ഞയർ വിശക്കുണ് പിന്നാലെ നടന്നതാ
ഏർ വറുത്തതില് വച്ച്ണച്ഛനാ
ഭക്ഷണം കൊടുത്തു കഴിക്കണ്ടേ അത് അവത അതിനും ആവതില്ല എന്താ ചെയ്യാ
ഹിഹി ഉം
കുട്ടികളായ ഇപ്പഴത്തെ കുട്ടികൾ എല്ലാവരും വാശിയാണ് വാശിന്ന് വെച്ചാ എന്തെങ്കിലും വേണം പറ അപ്പ തന്നെ വേണം
അപ്പ കിട്ടിക്കോള്ളണം പിന്നെ വാശിക്കൂടും ന്തപ്പ പറയുന്നേ
എന്തൊക്കോ പറയുന്നുണ്ട് പക്ഷെ എന്നോടല്ല
ആഹ സ്വയം പറയുന്ന ആഹ അങ്ങനെ ഹ്‌ഹ് ഹ് ഉറങ്ങാനൊക്കെ വൈകോ
ആ വൈകും ഞങ്ങളൊരു പന്ത്രണ്ട് മണിയുടെ അടുത്താവും പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കും
ഏ അപ്പൊ ഇപ്പണീക്ക. ന്നിട്ട്
ഞൻ എപ്പഴത്തേും പോലെ ആറ് മണിക്കെണീക്കും
അപ്പൊ ഉറക്ക് തെളി എങ്ങനെ നേരം വൈകി ഉറങ്ങി നേ
അത് കൊറച്ച് ഇപ്പൊ അത് ശീലമായി എന്താ
ശീലായ പിന്നെ പ്രശ്നല്ല എനിക്കൊക്കെ കൊറച്ച് വൈകി നേരത്തെ എനീച്ചാ പിന്നെ രാവിലെ ഒരു സുഖം ഉണ്ടാവില്ല അടുക്കളയിലൊക്കെ കുത്തിരിക്കുമ്പൊ ഒർക്ക് ല്ലാതായാൽ ആുരുംകാണാനെ ഞാൻ വാതില് ചറ്റ കുറച്ച് എല്ലാരും ഉണ്ടാവകുമ്പോ അങ്ങനെ കിടന്ന കഴിഞ്ഞാലൊക്കെ ചെപ്പോപ്പോ എന്തെങ്കിലും നെ വാം ക രാത്രി ഇങ്ങനെ ഇപ്പൊ ഫോണ് നോക്കിയാ സമയം പോന്ന അറിയില്ല ആ അപ്പൊ ഇങ്ങനെ ഫോണ് നോക്കി അങ്ങനെ കിടക്കും പെട്ടന്ന് നോ കുമ്പനി പന്ത്രണ്ട് മണിയൊക്കെ ആയിണ്ടാവും അപ്പ പിന്നെ വേം ഫോൺ ഓഫാകീട്ട് കെ ന്ന് ഉറങ്ങും പിന്നെ രാവിലെ എണീച്ചാല് ആ ഉം പിന്നെ രാവിലെ എണീച്ചാല് ഉറക്ക് തെളിയേ ഇല്ല ഫസ്റ്റ് ഒക്കെ ഞാൻ പിന്നമ്മടെ എന്റെ വീട്ടിലാ എന്റെ വീട്ടിലാകുമ്പോ എനിക്ക് പേടിക്കാനില്ലല്ലോ അപ്പം പിന്നെ അപ്പൊ പിന്നെ ഞാന് ചെലപ്പോ ഒന്ന് സുഭീക്ക് എണീച്ചിട്ട് പിന്നേ കിടന്ന് ഉറങ്ങു
ഞാൻ എന്റെ വീട്ടിൽ പോയാ രാവിലെ വൈകീ റ്റ മണിക്കുള്ളൂ ഒമ്പത് മണിൻ്റെ അടുത്താവും ഇവിടെ വന്നാൽ മാത്രമാണ് അങ്ങനെ
ആ ഞാനും ഇവിടുന്നങ്ങ തന്നെ ഇവിടെ ഞാൻ ഒരു ഏഴ് ചെൽപ്പ എട്ട് മണിയാവും എനീച്ചിട്ട് സുബീക്ക് എണീച്ചിട്ട് പിന്നെ കെടന്നു കഴിഞ്ഞാ ഞാൻ നേരം വൈകും ഒ ഒന്ന് എണീക്കാൻ പിന്നെ എണീച്ചിട്ട് പിന്നേം കിടന്നാൽ അെ എട്ട് മണി പിന്നെ ഞാൻ മ്മന്നെ മ്മന്നെ എട്ട് മണി പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഇങ്കി അങ്ങനെ ഉറങ്ങുന്നുന്നത് ഇഷ്ടമല്ല ഉമ്മ നല്ല മഴ പിടി ച്ച് ഭയങ്കര മഴ വിരുട് പിടിച്ച് നിക്കുമ്പോളാണ് എനിക്ക് ഇഷ്ട കിടന്നുറങ്ങാൻ മറ്റേത് ഒരു ആറ് മണി ആറര ആവുമ്പോത്തന്നെ വെളിച്ചം വെച്ച് വെയിലൊക്കെ ഉള്ളിൽക്ക് അടിക്ക് തുടങ്ങും അപ്പൊ പിന്നെ എനിക്ക് കിടക്കുന്നത് ഇഷ്ടല്ല എങ്കിങ്ങനെ പൊതച്ച് മൂടി കിടക്കുന്നൊന്നും ഇഷ്ടല്ല
ഉം ഇപ്പൊ കുറച്ചായിട്ട് ഉറക്കില്ലാണ്ട് അത് ശീലമായി പക്ഷെ എന്താണ് ഈ കണ്ണിന്റെ ചുറ്റും ടാ സർക്കിൾസ് കണ്ണ് അങ്ങനെ ഡാർക്ക് സർക്കിൾസ് നിറഞ്ഞു അതെ അത് ക്ലിയർ ചെയ്യാൻ പലരും പല റെമഡീസ് ആണ് പറയ ത് ആ കറ്റാർ വാഴ ട്രൈ ചെയ്യ അല്ലെങ്കിൽ കുക്കുമ്പറ് പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മള് ചെയ്യാൻ പറ്റയുള്ളൂ ഇപ്പൊ എന്റെ സ്കിൻ ടോൺ പറഞ്ഞ ഭയങ്കര സെൻസിറ്റീവ് ആണ് എല്ല ഡ്രൈ അല്ല ഒരു വിധം സ്കിൻ ടോൺ ആണേ അതുപോലെ സെൻസിറ്റീവ് പറഞ്ഞ ഇപ്പ ഞാന് എന്തെങ്കിലും തേച്ചാ അതെനി ഓപ്പോസിറ്റയിട്ടായിരിക്കും റിസൾട്ട് തരിക
ആ ആ അതിന് ഉറക്ക് നേർത്തെ എല്ല വീട്ടില് വീട്ടിലെ എല്ലാരും അങ്ങനെ നേരം വഴകിട്ട തന്നെ ഓർങ്ങ
വീട്ടില് ആ പത്തുമണി എല്ലാവരും കഴിയും എങ്കിലും അവര് പത്തുമണിക്ക് റൂമിൽ പോയി അവര് ഉറങ്ങണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഉറങ്ങാന ആവണ്ടേ
ങ്ങൾക്ക് വാവ ഉറങ്ങുന്നത് ആ നേരത്തെ ഉറങ്ങി ഉറക്കി ശീലി പേ നമുക്ക് മേൻ കിടന്ന് ഉറങ്ങാലോ പകല് വൈകുന്നേര സമയത്തൊക്കെ വാക്ക് എത്രയായി
രണ്ട് വയസ്സ്
രണ്ടു വയസായില്ല അപ്പൊ ഈമായ എ സമയത്ത് ഒന്നും ഉറക്കാതെ നോക്കിയാതി
ഇല്ല ഞാന് അങ്ങനെ ചെയ്യില്ല ആ ഉച്ചക്ക് ഉറക്കും കറ പക്ഷെ അവനൊരു നാല് മണി നാലര ആ ടൈമിൽ എണീ
ആ പിന്നെ ഉറക്കാണ്ടിരുന്ന
ഉം പിന്നെ കുട്ടിക്ക് ആ ആ ഉറങ്ങാനേ ഇഷ്ടമല്ല കളി കണം ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹം ഉം ഇപ്പത്തെ കുട്ടികൾക്ക് ഏതിനാ ഉറങ്ങണന്ന് താല്പര്യം ഒന്നിനും ഉറങ്ങണന്നേ ഇല്ല കളിക്കാ ണം എന്നരു വിച
കളിക്കണം ഓലെ വളരുന്ന അനുസരിച്ച് പിന്നെ ഓലേ സ്വഭാവങ്ങളൊക്കെ പിന്നെ മാറി മാറി വരും
ആ അറല്ലല്ലേ അതും ഫോണില് മെയിനായിട്ട് ഫോണിൽ കളിക്കണം എന്നാണ് ഇപ്പഴത്തെ എല്ലാ കുട്ടികളുടെയും ആഗ്രഹം പക്ഷെ ഞാൻ എന്റെ കുട്ടീനേ ഫോണ് കൊടുക്കാതെ വളർത്താനുള്ളരു മൈൻഡ് സെറ്റിലാണ്
അത് നല്ലതാ ഇപ്പൊ ഫോണ് കൊടുക്കലേല്ല
ഞാൻ കൊടുക്കില്ല
ആ നല്ല കാര്യ അത് മറ്റേത് എവിടെക്കെ കാണാ പോ കുട്ടികൾ ഓർക്കണെങ്കി പോ ഭക്ഷണം കഴിക്കണേ പോണ് കൊടുക്കും ഉറക്കണേ പോണ് ഒന്നാ അടങ്ങിരിക്കണമെങ്കിൽ ഫോണാണ് എല്ലാത്തിനും ഫോൺ ആണ്
ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇത്ര കുട്ടികളാണ് സ്പെക്സ് യൂസ് ആക്കുന്നത് കണ്ണിന് അത്രത്തോളം ഫോൺ നോക്കി നോക്കി കണ്ണില് അത് തട്ടി തട്ടി
അതെ അതെ കുട്ടികൾക്ക് പെട്ടെന്ന് ഇതാവല്ലേ എഫക്ട് ചെയ്യല്ലോ ണ്ടേത് ഞമ്മളത് മാതിരില്ലല്ലോ മക്കള് അതെ അതെ അതെ വേറെള്ളവരി ഇപ്പോ നോക്കാ വരില്ലാല്ലോ
അതെ അവരുടെ ഭാവിയാണ് അവര് പിന്നീട് കണ്ട് നല്ലതുപോലെ ജീവിക്ക ഇതിപ്പോ മൈൻഡന് തന്നെ ഭയങ്കര പ്രോബ്ലം ആണ് ഇതിപ്പോ അവര് അതെ നോക്കി കൊണ്ടിരിക്കുന്നു മൈൻ്റ് തന്നെ മാറി നമ്മള് രണ്ടു വർഷം മുമ്പ് ഒരു ന്യൂസ് കേട്ടില്ലേ ഈ ഗെയിം കളിച്ച് കളിച്ച് കുട്ടി കൈയും കൊണ്ടും മൈൻഡ് കൊണ്ടും
ആ അതെ അത് തന്നെ ഫോണ് ഇല്ലാതെ തന്നെ കൈകൊണ്ടതൊക്കെയാണ് കണ്ട് അതിപ്പോ രണ്ട് മുൻപുള്ള കാര്യം ഞാനിപ്പ ഇടക്കിടക്ക് കാണും ഇൻസ്റ്റഗ്രാം തുറന്നാലൊക്കെ ഇപ്പൊ പിന്ന ഒരാഴ്ച മുമ്പാ തോന്നുന്നത് വാഡ്‌സ് വാട്സപ്പ് ഗ്രൂപ്പില് മെസേജ് വന്നതണ്ട് അത് ഒരു ചെറി പ്ലസ് ടുവിൽ അങ്ങാണ്ട പഠിക്കുന്നെരു വിദ്യാത്ഥിയാണ് ഫോണിന്റെ ഉപയോഗം കൂടിട്ടാണന്നാണല്ലോ പറയുന്നത് മരണപ്പെട്ടത്
ആ ഇതിപ്പോ ഫോൺ അഡിക്റ്റ് ആയ ഒരു കുട്ടി ഇതിപ്പോ പാരൻ്റസ് തന്നെയാണ് നോക്കുന്നത് വെക് ആ പാരന്റ് എന്ത് പറയുന്നു ഞാൻ തരില്ല എന്ന് പറഞ്ഞ അവര് ഒരുപാട് വി എന്താണ് ഇമോഷണലി ഒരുപാട് മോശവയാണ് അവർ എന്നിട്ട് എന്താ ചെയ്യണതന്ന് അവർക്ക്റിയില്ല ചിലപ്പോ ചില കുട്ടികൾ പാരൻറ്സിന്റെ തല്ലും ഉപദ്രവിക്കും അല്ലെങ്കിൽ ചില കുട്ടികൾ എന്താ ചെയ്യാ സൂയിസൈഡ് വേണം ചെയ്യാം
അതെ അത് നമ്മള് കൊടുത്തു ശീലം നമ്മളാണ് കൊടുക്കാണ്ടിരുന്ന എന്തെങ്കില തരൂലന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ കുട്ടികള് ഓലോ പാട് നോക്കിയിട്ട് പോകും ഞമ്മള് ഒന്ന് രണ്ട് തവണ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കും കൊ ത്തിയില്ല പിന്നെ അടി തുടങ്ങും കുലുമാല് തുടങ്ങും ഇത് ഒരു തവണ കൊടുത്തില്ലന്ന്ന്നെ പിന്നെ ഇപ്പൾ ആ ഭാഗം നോക്കാൻ വരില്ല
ഉം ഒരു കുട്ടി നല്ലതാവുന്നതും ചീത്തയാവുന്നതും ആ പേരൻ്റ് ങ്ങിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോ ഒരു കുട്ടി ഒരു സാധനം ചോദിക്കുന്നു ആ സ്വാദനത്തിന് നമ്മള് കൊടുക്കുമ്പോ അതിന് ഇന്ന ഇന്നെന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് തരുന്നത് അത് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന ആ കുട്ടി അറിഞ്ഞാൽ പിന്നീട് അവ നമ്മുടെ അളവിൽ കവിഞ്ഞൊരു വസ്തു ആ കൂട്ടി ആഗ്രഹിക്കൂല പക്ഷെ നമ്മൾ എന്താ ചെയ്യാ ആ കുട്ടി ചോദിക്കുമ്പോഴേക്കും അയ്യോ എന്തെങ്കിലും
ആഹ് ഇണ്ട് കുട്ടി അത് ചോയിച്ച് ഉം ചില പുറത്തൊക്കെ പോയി് അത് വേണെന്ന് പറയുമ്പോ അത് എന്താണോ പറയുന്നത് അത് തിന്നോ കുടിക്കുവോന്നൊന്നും നോക്കൂല്ല വേണംന്ന് പറയുന്നത് എന്താണോ അത് വാങ്ങിക്കും കയ്യിൽ കൊടുക്കുക അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യല്ലേ
ഉം ഇതിപ്പോ എന്റെ കുട്ടി ഇവിടെ ഇവിടെ വാപ്പ ദിവസം ചോക്ലേറ്റ് ഓരോരുന്ന് വാങ്ങിച്ചുർക്കും ഒരെണ്ണം വീതം ഇന്ന് വാപ്പ ഇപ്പൊ വന്നില്ല സോ അവന് ചോക്ലേറ്റ് കിട്ടില്ലല്ലോ ഒരേ കരച്ചിലാരുന്നു ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് വേണം പറഞ്ഞിട്ട് ഞാൻ വാപ്പാൻ്റെടുത്ത് പറഞ്ഞു വാപ്പാ ഇനി വെറുതെ ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കണ്ട കുട്ടി വേണംന്ന് അത്ര നിർബന്ധിക്കുകാണ് മാത്രം നമുക്ക് വേണേൽ വാങ്ങിച്ച് കൊടുക്കാം അല്ലാതെ വെുതെ വാങ്ങിച്ച് കൊടുത്തു അവന് ദിവസം കിട്ടും അതൊരു റൊ ട്ടീനാന്ന് ശീലിക്കല്ലോ ആഹ് തെറ്റാണ് തെറ്റാണ് ഇന്ന് എന്തൊക്കെ ചെയ്തു ആ കുട്ടി കൊറെ കഴഞ്ഞു അപ്പൊ അതുപോലെ ഇനിയും ആവാൻ പാടില്ലല്ലോ ഒരു വസ്തുവിന്റെ പേരില് ഉ ശരി
അത് െ വാശി പിടിക്കുമ്പോൾ നല്ല ഇടയ്ക്കൊക്കെ കൊടുക്കും പക്ഷെ അത് സ്ഥിരമായിട്ട് കൊടുക്കുമ്പോഴാണ് പിന്നെ ആ സമയത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവദ്ദേ ശ്യവും വാശിയും ഗൽമാലൊക്കെ ഉണ്ടാവുക
അപ്പോൊ അവർക്കൊരു പൂതിയായിട്ട് എനിക്കൊരു മിഠായി വാങ്ങിച്ചിട്ട ോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുന്നത് ഇ ഇാണ്ടി വണ്ടി നമ്മുക്ക് കൊടുക്കുന്നത ആാവുമ്പോ ഒരുപാട് വ്യത്യാസംുണ്ട് ഉ ഈ ചോക്ലേറ്റ്സ് കഴിക്കാൻ തു തുടങ്ങിയത് കാരണോന്ന് അറിയില്ല കുട്ടി ഫുഡ് കഴിക്കലില്ല ചോക്ലേറ്റ്സ് കഴിക്കുമ്പോഴൊക്കെ ഫുഡ് കഴിക്കല് കുറവാണ്
ആഹ ഉ അതങ്ങനെ ഈ ബേക്കറി അതെ ബേക്കറ ഇതൊക്കെ കഴിക്കലോണെങ്ക കഴിഞ്ഞാൽ ഭക്ഷണം കഴ എൽ പറ്റ കുറഞ്ഞ വരും ഉം മാക്സിമം ബിസ്ക്കറ്റ് അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചാല് ഭക്ഷണം കഴിക്കും കുട്ടികള്
ആഹ
നിങ്ങളൊക്കെ ഭക്ഷണം കയിിച്ചോ നിങ്ങള് ഭക്ഷണം കഴിച്ച തോന്നിക്കയാ
ഓ ഭക്ഷണം കഴിച്ചോ ഞാനേ നോമ്പ് തറർന്ന് നിസ്കാരം കഴിഞ്ഞതും ഭക്ഷണം കഴിച്ചോ
ആഹ
പിന്നെ ഇത്ര നേരം എല്ലാരും കൂടി സംസാരിച്ച അങ്ങനെ ടിവിയും കൊണ്ട് സംാരിച്ചിട്ട അങ്ങനെ ഇരുന്നോ ഇപ്പ എല്ലാവരും ഓരോ റൂമിൽ പോയി ഉ കിടക്കാനായി റൂമിൽ കേറി ഉം
പി
എന്നല് ഞാന് പിന്നീട് വിളിക്കാം ശരി അ